പ്രയോസ് നല്ല വിവരം
എന്താപ്പൊ ശനിയാഴ്ചായിട്ട് എന്തൊക്കെയാ പ്ലാന്
ശനിയാഴ്‌ചായിട്ട് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുല്ല വെറുതെങ്ങനെ മൊബൈലിൽ കളിച്ചുകോണ്ടിരിക്കാണ്
ആ മൊബൈലിൽ കളിച്ച്കുത്തിരിക്കാലേ ആ ഇപ്പത്തെ ഒരു മെയിൻ പ്രശ്ന എല്ലാരേം ഈ മൊബൈലുള്ള കൂടുതൽ അഡിക്ഷനും അതിനെ കൂടുതൽ അവലംബിക്കാനുള്ളത് ഭയങ്കര പ്രശ്നാണ് ഇപ്പൊ
ശരിയാണ് പക്ഷെ മൊബൈൽ ഇല്ലാതെ നമുക്ക് കഴിയണില്ല ഇപ്പൊ ഉദാഹരണം ഇത്ര ഞാൻ പലപ്പോഴായിട്ട് ഇൻസ്റ്റാഗ്രാമും മുതലായ ആപ്പുകളൊക്കെ ഒഴിവാക്കിയിരുന്നു പക്ഷെ പിന്നീട് എന്റെ കൈ ഇങ്ങനെ അറിയാതെ റീസന്റ് ഉപയോഗിച്ച ആപ്ളി ക്കേഷനിലേക്ക് ഇങ്ങനെ പോയികൊണ്ടിരിക്കാ അങ്ങനൊരു അവസ്ഥ അതായത് നമ്മളെ ഈ ഡോപ്പമെയിന് പറഞ്ഞൊരു ഒരു ഹോർമോൺ ഉണ്ടല്ലോ അത് നമുക്ക് അത് ഉപയോഗിക്ക കുമ്പോ മാത്രമേ നമുക്കൊരു സമാധാന പ്ലഷറ് കിട്ടാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു
അതെ നമ്മളപ്പോ ആ മൊബൈൽ ഫോണ് ഇപ്പോ നമ്മളെ ജീവിതത്തിൽ എന്താണൊരു അനിവാര്യ ഘടകായിട്ട് മാറി
അതെ ഞമ്മളൊരു അവയവം പോലെ താ ഞാൻ ഞാൻ വിചാരിക്കുന്നു താങ്കൾക്കും അതേപോലെ തന്നെക്ക ആവും അവസ്ഥ എന്നാണ്
ക്കുകയാണെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അതിനെ നിർബന്ധിക്കുകയാാണ് നമ്മെളെ ഫോൺ ഉപയോഗിക്കത്തിന് ഇപ്പം നമ്മളെ ബാക്കിയുള്ളൾക്കാരെ ആശയവിനിമയം നടത്താനും അവരെ വീഡിയോ കോളെയ്യാനും അതുപോലെ തന്നെ നമ്മളെ അവർ ബന്ധപ്പെടാനൊക്കെ ഈ മൊബൈല് അത്യാവശ്യാണല്ലോ അപ്പോ അതല്ലാതെ ഇപ്പോൾ പയേ കാലത്തുള്ള പോലെ കത്തയക്കലും പിന്നെ മെയിലയക്കുന്ന സമ്പ്രദായൊക്കെ ഇപ്പോ പറ്റേ ഇല്ലാത്തായിക്കണലോ അതുപോലെത്തെ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു വിവര ശേഖരണത്തിനോ നമുക്ക് എന്തേലും കാര്യത്തെ പറ്റി അന്വേഷിക്കാനോ നമ്മള് ഗൂഗിള് മറ്റ് ക്രോം മോ പോലത്തുള്ള നമ്മൾ ആ അത് ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മള് കാര്യങ്ങളൊക്കെ അറിയുന്നതും നമ്മുടെ നമ്മളെ ജീവിതത്തിൽ എന്ത് ചെയ്യണം ഡയ്ലി എന്ത് ചെയ്യ അപ്ഡേറ്റ് ആയി നിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഫോണിന്റെ അത്യാവശ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്
മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞതു പോോലെ ഇപ്പോ നമ്മളെ സോഷ്യൽ സയൻസിൽ അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തിലൊരു ഇങ്ങനെ തത്വം പറയാറുണ്ട് അതായത് ഏ എല്ലാതും കൂടിച്ചേരുന്ന ഒരു ബോള് നല്ലൊർത്ഥ ത്തിൽ അതായത് ഒരു ബോളിൽ ഒരു സലാഡ് സലാഡ് ബോള്ന്നുള്ളൊരു തിയറിണ്ട് ആ സലാഡ് ബോളിൽ നമുക്ക് എന്തും നറക്കാം ബോളിൽ വേണെങ്കിൽ നമുക്ക് നല്ല കാര്യങ്ങൾ കൊണ്ട് നറക്കാം ചീത്ത കാര്യങ്ങൾ നറക്കാം പക്ഷെ അതിൽ നമ്മൾ എന്താണ് സെർവ് ചെയ്യുന്നു എന്താണ് നമ്മള് വിഭവങ്ങൾ എന്ത് വിഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് നെൽകുന്നതനുസരിച്ചാണ് നമ്മൾ വല്ലി ധാരാളം നന്മകളുണ്ട് ധാരാളം നല്ല കാര്യങ്ങൾ നമുക്ക് ഉന്നമനത്തിനായി ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം കാര്യങ്ങളുണ്ട് നമ്മളെല്ലാം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മ്പോഴാണ് നമുക്ക് മൊബൈല് ഫലവത്ത് നമുക്ക് ഉത്തമ നേരെ മറിച്ച് മൊബൈല് നമ്മള് വെറുതെ സ സോഷ്യൽ മീഡിയയിലുള്ള റീൽസും മുതലായ കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നമുക്കയിന്റെ ഭവിഷ്യത്തും അതിന്റെ പ്രയാസം എല്ലാം നമ്മള് അതന്നെ അനുഭവിക്കേണ്ടി വരും യാതൊരുവിധ സംശ്യോം ഇല്യ
നമ്മളിപ്പോ ഈ ഇപ്പോ ബാങ്കിങ് സിസ്റ്റം ഒന്ന് ഒക്കെ എന്തെയത്ക്ക്ണ് ഇപ്പോൾ നമ്മ മൊബൈലേക്ക് മാറിയല്ലോ യു പി ഐ സാനങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ പേയ്മെന്റ് ചെയ്യാനും നമ്മവിടെ ക്യാശയക്കാന എങ്കിലും ആ സ്വീകരിക്കാണ്ടെലൊമ്മള് മൊബൈൽ തന്നെയാണ് ആശ്രയി അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരുപാട് തൊഴിലവസരങ്ങൾ നമ്മള് മൊബൈലിന്നിപ്പോൾ വീട്ടിലിരുന്നാണ്ട് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങളൊക്കെ ഈ മൊബൈല് വന്നതോ എള്പ്പായിട്ട്ണ്ട് അതുപോലെതന്നെ എപ്പോൾ നമുക്ക് വിനോദങ്ങളാണെങ്കിലും ഇപ്പോൾ സിനിമകള് പാട് ഗെയിമുകളൊക്കെ എന്ത് ചെയ്യാം ഈ മൊബൈയിലൂടെ നമുക്ക് കൂടുതൽ ഉല്ലാസവും ആനന്ദകരൊക്കെ നൽകുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഇപ്പോൾ മൊബൈലിനെ പറ്റിയുള്ള ഒരു ഈ മൊബൈലിൻ്റെ ഈ ഒരു ഉപയോഗം കൂടിയത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കൊറോണക്ക് ശേഷമാണ് ഈ കൊറോണ എന്നുള്ളതൊരു ഒരു എന്താ പറ മാറ്റത്തിന്റെ കാലായി താണ് അ കൊറോണയ്ക്ക് മുമ്പും കൊറോണക്ക് ശേഷം നോക്കുമ്പോ നമ്മ ഈ വിദ്യാഭ്യാസവും നമുക്ക് കുട്ടികൾക്ക് ക്ലാസ്സുകള് എവിടെ നിന്നുള്ള ലോകത്തെവിടെ എന്നുള്ള ക്ലാസ് ആ ആരുടെ ക്ലാസ് ആണെങ്കിൽ ഏത് സമയത്താണോ ഇഷ് ഒള്ളത് ആ സമയത്ത് കേൾക്കാ എന്നുള്ളൊരു ഒരു അവസ്ഥയാണിപ്പോ ലോകത്തുള്ള ഈ മൊബൈലിൻ്റെ കൂടുതലും മൊബൈലൊക്കെ ആ കാരണായിട്ട് വരുന്ന സാനം
ശരിയാണ് ഞാന് ഇ മൊത്തത്തിൽ നമ്മള് ഈ ആഗോളവൽക്കരണം എന്നുള്ള ത് നമുക്ക് ഒരു രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പൊക്കെ മനുഷ്യന്മാർക്ക് വ്യക്തത ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഒരു കൊറോണക്ക് ശേഷം രണ്ടായി ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങൾക്ക് ശേഷം ആഗോളവൽക്കരണം അതായത് ലോകത്ത് മുറ്റം മൊത്തം ഒറ്റ കുടക്കീല് ഒരുമിച്ച് കൂട്ടാ എന്നുള്ള ഒരു തത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയോട് ഏറ്റവും കൂടുൽ പുലർത്തുന്ന നമ്മുടെ മൊബൈ ഞൻ ഇപ്പൊ ഈ അടുത്തായിട്ട് ഒരു ടാബ് അയിന്റെ ആ മോ അവരുടെ മുദ്രവാക്കി ഞാന്ങ്ങനെ ശ്രദ്ധിച്ചു ഐടച്ച് എന്നായിരുന്ന കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നു അപ്പോ ടച്ച് മീ ടച്ച് ദി വേൾഡ് എന്നെ തൊട്ടാൻ നിങ്ങൾക്ക് ലോകം തൊട്ടതിന് തുല്യാണ് അതായത് ഓ ഓരോ മനുഷ്യന്റെയും വിരൽത്തുമ്പില് ലോകം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോഴ് ഏത് മനുഷ്യന്മാരുടെ നാനോ ടെക്നോളജിയും അതുപോലെ ഉന്നതങ്ങള മായ സാങ്കേതിക വിദ്യ ഇന്ത്യയുടെ അതി പ്രസരത്തിന്റെ ഏറ്റവും നല്ലൊരു മകുടദാഹരണാണ് അപ്പോ മൊബൈലായി കഴിഞ്ഞാലും മറ്റേ ഏതായി കഴിഞ്ഞാലും ഇപ്പോ മനുഷ്യന്മാരുടെ എന്ത് ഈ ലോകം തന്നെ ഒരൊറ്റ വിരൽത്തുമ്പില് നമുക്ക് കീഴടക്കാൻ സാധിക്കുന്നത് തരത്തിലൊക്കെ കാര്യങ്ങള് എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
അതെ അതെ നമ്മള് പോയി നമ്മൊ നമ്മളൊക്കെ നമ്മളൊക്കെ പുതിയ യുവതലമുറയുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ രാവിലെണീച്ച് തന്നെ എണീച്ച് കഴിഞ്ഞാ തന്നെ ഫസ്റ്റ് എടുത്ത് നോ ക്കെ നമ്മളെ ഫോൺ ആയിരിക്കും അതില് പുതിയ ആരെങ്കിലും മെസ്സേജ് അയച്ചക്കണോ അതില ആരെങ്കിലും കോൾ ചെയ്തക്കണോ എന്നുള്ളൊക്കെ നമ്മ അന്വേഷിക്കുന്ന ഒരു കാര്യം അതായിരിക്കും ഫോണില എടുത്ത് വെക്കാനുള്ളത് അതുപോല അത്രത്തോളം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ മൊബൈൽ ഫ ഫോണിൻ്റെ ഉപയോഗം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ച തരുന്നതാണ് അതുപോലെ അ തന്നെ നമ്മളിപ്പോൾ രാവിലെങ്ങനെ നമ്മള് ഒരുജീവിത രീതിൽ ആലോചിച്ചൽ രീതി രാവിലെ എണീക്കുന്നു ഫോൺ എടുത്ത് നോക്കുന്നു അത് അപ്പ അത് തന്നെ ഫുഡ് കഴിക്കുന്നു വീണ്ടും ഫോൺ എടുക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ അതില് യൂട്യൂബ് ആവട്ടെ ഇൻസ്റ്റഗ്രാം ആവട്ടെ അതില ഇങ്ങനെ തോണ്ടി കളിക്കുന്നു അതുപോലെ തന്നെ ഗെയിമുകളാവട്ടെ അതൊക്കെ എത്രരത്തി ഈ ഒരു പുതുതലമുറയെയാണ് അത് കൂടുതൽ ബാധിച്ചിട്ടു എന്നാണ് അവരെ അതിന് കൂടുതൽ അഡിക്റ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ യാത്ര പോകുവാണെങ്കിലും ഏ അതിനൊക്കെ നമ്മൾ ഈ ഫോണിൽ തന്നെ അവലംബിക്കുന്നത് ഇപ്പോൾ
ഗൂഗിൾ മാപ്പ് പോലെത്തുള്ള ആപ്ലിക്കേഷൻസ് എന്നാണ് നമ്മളൊരു വഴികാട്ടി ആയി മാറി അതുപോലെ തന്നെ നമുക്ക് യാത്ര സമയ അറിയാനും ഇവിടെന്ന് എത്ര ദൂരമുണ്ട് എ ഏ എവിടെക്കാണ് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ അതുപോലെ തന്നെ എവിടെയാണ് നമ്മള് പെട്രോൾ അടിക്കാനുള്ള ഏരിയ ആ കാര്യങ്ങളൊക്കെ നമ്മുക്ക് കാണിച്ചു തരുന്നത് മൊബൈൽ ഫോൺ ആണ്
ആ ഇപ്പൊ നമ്മളെല്ലാവരും വിദ്യാർത്ഥികൾ എന്ന നിലക്ക് ആ നിലക്കൊന്ന് ചിന്തിച്ചു നോക്കൂ നമുക്ക് മനസ്സിലാകും ഇപ്പോ മുൻകാലഘട്ടങ്ങളിലൊക്കെ മത്സര പരീക്ഷകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ ആ മാ- ആ മാർക്കുകളൊക്കെ വളരെ ഉയർന്നു ആ ഉയരാനുള്ള കാരണംന്ന് വെച്ചാല് സാധാരണ ഒരു വിദ്യാർത്ഥി ത്തിക്ക് ഒരു മത്സര പരീക്ഷയെ കുറിച്ചുള്ള മുൻകാല ചോദി പേപ്പറല്ല അല്ലെങ്കിൽ അവയെ കുറിച്ചോ ഉള്ള ഏ ഉത്തരങ്ങൾ അവിടെ പോയിന്റ്സ് എല്ലാം ലഭിക്കണമെങ്കിൽ അവൻ ഏതെങ്കിലും ഉ ഒരു ഒ ഹോസ്റ്റല് സംവിധാനത്തിലുളള നീറ്റ്സിൻ്റെ സ്ഥാപനം പനങ്ങളിൽ പോയി പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന ഇതെല്ലാം മൊബൈിലൂടെ എല്ലാർക്കും ലഭിക്കുകയാണ് എല്ലാർക്കും തുല്യമായിട്ടുള്ള ഒരു ഇത് എ ലഭികാണ് മൊബൈൽ ന് പറഞ്ഞാ വളരെ തുച്ഛമായ പൈസക്കെ ഇപ്പോ നിലവിൽ എ കമ്പോളങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സാധനമാണ് ഇപ്പോ ഒരു തരത്തിൽ മനുഷ്യൻമാരുടെ ഇക്വാലിറ്റി അല്ലെങ്കിൽ എ അം വിദ്യാഭ്യാസ രംഗത്തുള്ള ഇക്വാലിറ്റിയുടെ ഉറപ്പിക്കുന്ന ഒരു സാധനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പ പലപ്പോഴും ഇപ്പോ കോ- കോച്ചിങ് ഇൻറ്റിറ്റ്യൂട്ട് അതുപോലെയുള്ള ഉന്നതമായ എ ഒരു വെളുത്ത വർഗക്കാരുടെ അല്ലെ ഉന്നതമായ ഏ സാമ്പത്തിക നിലയിലുള്ള ആളുകളുടെ മാത്രം അവർക്കെല്ലാ മാർക്കും മാത്രം എത്തിപ്പിടിക്കാൻ സാധ സാധിച്ചിരുന്ന തരത്തിലുള്ള കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ഇപ്പൊ എല്ലാവർക്കും മൊബൈലിലൂടെ ലഭിക്കുന്ന ഒരു കാലഘട്ടം എത്തിയിരിക്കല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ പറയുകാണ് മൊബൈലിന് എന്തെല്ലാം ഏഹ് മോശത്തരങ്ങൾ അല്ലെങ്കിൽ ഏ നമുക്ക് ശരി തെറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള നന്മയുടെ വശങ്ങൾ എവിടെയും മികച്ചു നിൽക്കുന്നതാണ് അപ്പോ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ത്ത ത്തിലേക്ക് വീണ്ടും സൂചിപ്പിക്കുന്നത് ഒരു മൊബൈലിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ
അതെ നമ്മളെ ഈ ഫോണിന് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ദോഷങ്ങളും ഉണ്ട് ഒരുപാട് നമ്മളിപ്പോൾ നമ്മക്കിയൊരു ഈ ഒരു നമ്മളൊ ഒരു ഈ ഒരു സമൂഹത്ത് നോക്കി ക്യാ നോക്കിയാൽ മതി ഒരുപാട് ശീരിക പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ട് അഥവാ ഒരുപാട് നേരം ഫോണ് നോക്കിയാണ്ട് നമ്മൾ കാഴ്ച നഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ തലവേദന കൈക്കുവേദന പോലുള്ള കാര്യങ്ങളൊക്കെ ഇണ്ടാകുന്ന ആൾ ആൾക്കാരുടെ അതുപോലെ തന്നെ ഈ ഉറക്കമില്ലായ്മ ഈ ഫോൺ വന്നതിന് ശേഷമാണ് ഇത് രാത്രി നമ്മളിപ്പോ സ സാധാരണ നമ്മൾ ഈ വീട്ടുകളിലൊക്കെ പണ്ട് നമ്മൾ ഒമ്പതര ആകുമ്പോഴത്തിന് കിടക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിവരെ ഒക്കെ എന്താണ് നമ്മൾ ഈ ഉറക്കം കളഞ്ഞ് അത് കാത്തിരിക്കുകാണ് എന്നുള്ളതാണ് ഫോൺ നോക്കിയിരിക്കുകാണ് അതുപോലെ തന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദവും വിഷാദങ്ങളും വി പ്രയോഗങ്ങളൊക്കെ വരുന്നത് ഈ ഫോണിൻ്റെ ഒരു വല്ല്യേ ആണ് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളിലൊക്കെ നമുക്കിപ്പോൾ ചെറിയ കുട്ടികളുണ്ടായാൽ തന്നെ അവര് അവര് ഭക്ഷണം കഴിക്കാനും ഒക്കെ എന്തു ചെയ്യാണ് ഫോൺ കൊടുത്താണ്ട് അത്തരത്തിൽ പണ്ടത്തെന്നര ഒരു കാലഘട്ടം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉച്ച കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ പാടത്തേക്ക് പോയി കളിച്ചു കുകയും എ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്ത് ഇപ്പോ സ്കു കിട്ടുന്നരം ഫോണിലേക്ക് അഡിക്റ്റ് ആയിക്കൊണ്ട് അതില് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെട്ടുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെ ഈ വ്യായാമം വ്യായാമക്കുറവ് സംസാരിച്ചിരുന്നു അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു പ്രസരം കാരണം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ അത് നമ്മുടെ ശരീരം അനങ്ങുന്ന സമയം തന്നെ വളരെയധികം കുറഞ്ഞെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഫോണൊക്കെ പണ്ടൊക്കെ ഈ കുടുംബക്കാരിലേക്ക് അടുത്ത് പോയി അവരെ സംസാരിച്ച് അങ്ങനെന് ആയിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് എന്താണ് പോലും ആ പോവാതെ ഫോൺ വിളിച്ചു കൊണ്ട് അത്രത്തി നമ്മളെ ബന്ധങ്ങളിലെ അകച്ച അതുപോലെ തന്നെ നമ്മള ഈ സൈബർ കുറ്റങ്ങള് ഈ ഫോണിൻ്റെ അതിപ്രസരം കാരണമായിട്ട്ഇണ്ടാവുന്നതാണ് ഒരുപാട് ഞ ഇപ്പോ തന്നെ ഒരുപാട് വാർത്തകളെല്ലാം കേൾക്കെന്നണ്ട്ഓൺലൈൻ തട്ടിപ്പുകളായിട്ടും സൈബർ കുറ്റകൃത്യങ്ങളായി മറ്റും പിന്നെ നമ്മളെ ഈ വ്യക്തിവി രങ്ങളൊക്കെ ചോ
പക്ഷെ അതോട് കൂടി നമ്മള് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യംന്ന് വെച്ചാല് മനുഷ്യന്മാർക്ക് ഇണ്ട് ഇ ഡിജിറ്റൽ ലി ഡിജിറ്റൽ ലിറ്ററസി എന്നുള്ള സംഭവം വളരെയധികം കൂടിയിട്ടുണ്ട് താങ്കൾ സൂചിപ്പിച്ചോട് കൂടി പറയണ് ഇപ്പോ വലിയഉ ഉയർന്ന ആളുകളെക്കാളും കൂടുതൽ ഏ സാക്ഷരത ഏ ഒരു ഡിജിറ്റൽ സാക്ഷരത ചെറിയ കുട്ടികൾക്ക് വളരെയധികം കൂടുതലാണ് കാരണം അവര് ജനിച്ചു വീഴുന്നാത്തന്നെ ഈ ഒരു യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തരത്തിൽ പാകപ്പെട്ടരു മനുഷ്യരായിട്ടാണ് അവര് ജനിച്ചു വീഴാന്നെ
അതെ അമ്മളിപ്പോ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത്നിന്ന് തന്നെ ഇപ്പൊ ഒരുപാട് ഇനിഷ ഇത് മുന്നേ മുന്നേറ്റങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞുപ്പോൾ നമ്മളേ ചില രാജ്യങ്ങളൊക്കെ ഈ ഇന്നെഇത്ര വയസ്സ് വരെ എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക്ഈ ഉപയോഗം ഫോൺ ഉപയോഗം നിയന്ത്രിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതാരാ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യണ്ട ഒരു വിഷയമാണ്ഈ ഫോണിൻ്റെ ഭാവിയെ പറ്റിയും അതിലൊക്കെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഇൻഷാഅള്ള അൽ ഇതൊരു പുതലമുറ അല്ല വരുന്നൊരു സമയത്ത് എന്ത ചെയ്യാം ചർച്ച ചെയ്യാം
ശരി ശരി ഓക്കെ
ഓക്കെ ശരി എന്നാൽ